ആഹ്
എന്തിനായിറ്റ് സംസാരിക്കാണം
എന്തെര് മറ്റേ സംസാരിക്കണ്ടോ
ങ്ങള് പറയീം
ഞാൻ എന്താ പറയ
ഏഹ്
ഞാൻ എന്താ ഇപ്പ പറയാ കേരളത്തെ വന നശീകരണത്തിനെ കുറിച്ച് സംസാരിച്ചാലോ കേരളം എല്ലാം മൊ മറ്റെ ഭൂമിറ്റെ
ഓഹ് പറയാം
ഉം അതിനെ കുറിച്ച് എന്താ പറയാനുള്ളെ
അയിനെ കുറിച്ച് പറയാണെങ്കി ഇപ്പോ മൊത്തത്തില് ഇന്ത്യേല് എടുത്തോക്കേണങ്കി ഇപ്പൊ എല്ലാടത്തും വനം കാടുകളും എല്ലാം നശീകരിച്ച് ഇപ്പൊ ഫ്ളാറ്റുകളും അങ്ങനെ വല്യ വല്യ ഹൗസുകൾക്കൊക്കെ വേണ്ടീട്ട് ആളുകള് എന്തേയ്യണ് സമയം ചെലവഴിക്ക ആ സ്ഥലവും ആ ഭൂമിയൊക്കെ അതിന് വേണ്ടി ചെലവഴിക്കുന്നു അത് കാരണം മഴ കൊറയുന്നു അങ്ങനെ എൻവയൊൺമെന്റലി അയില് കൊറെ പ്രശ്നങ്ങൾ ഇണ്ടാവാണ് പിന്നെ അങ്ങനെ നശ് പ്പിക്കുന്നൊണ്ട് ഞമ്മക്ക് എന്തേന് നമ്മക്ക് കൊറെ മറ്റേ പക്ഷികൾക്ക് വെള്ളം കിട്ടാതാവുന്നു ഫുഡ് കിട്ടാതാവുന്നു മറ്റ് ഓരോ പ്രശ്നങ്ങള് വരും അങ്ങനെ പിന്നെ ഇതിനോരു കാരണമായിട്ട് എന്താ കൊണ്ടുവരാ അത് പറയി ഇങ്ങള്
ഉം
മാറ്റാന്
ഉം പിന്നെ ഇപ്പൊഴ്‌ത്തെ മരോക്ക നശിപ്പിക്കല് കാരണം ഓക്സിജനൊക്കെ കൊറവില്ലേ ഇപ്പൊ കൊറെ ഓക്സിജൻ ഒക്കെ പൊല്യൂഷൻ ആയി
പൊല്യൂഷനായി
ഉം
കൊറേ മറ്റേപ്പൊ ഡൽഹീലൊക്കെ പർ ഞ്ഞീന്യാ നല്ല ശ്വാസത്തെ എടുക്കാനങ്ങനക്കെ ഓക്സിജന്റെ അളവ് കൊറ കൊറവും അങ്ങൻത്തെ കുറേ പ്രശനങ്ങളൊക്കെ ന്നെ പക്ഷികള് കൊറെ ചത്തൊടുങ്ങ്ന്ന്ണ്ട്
കൃഷി സ്ഥലങ്ങൾപ്പോ ഒരുപാട് മണ്ണിട്ടൊക്കെ മൂട്ണ്ട് തേപോലെ ബിൽഡിംങ്ങൊക്കെ കെട്ടാൻ വേണ്ടി
ആഹ് പിന്നെ പാട പാടങ്ങള് പറമ്പാക്കിട്ട് യൂസിങ്ങ് ആള്കൾക്ക് പ്പൊ പണിയെടുക്കാൻ അത്ര താല്പര്യല്ലാത്ത അവസ്ഥയിലേക്ക് മാറി
ഉം അതിപ്പോ പുതിയ റോഡ് നിർമ്മിക്കാനും റെയിൽവേല് പിന്നെ കെട്ടിടങ്ങളും അങ്ങൻത്തെ സംഭവങ്ങളൊക്കെണ്ടാക്കാൻ വേണ്ടിട്ടും കാടൊക്കെ വെട്ടി തളിക്ക്ണ്ട് പ്പാമസോൺ കാടെന്നെ ഒരുപാട് പകുതിയൊക്കെ വെട്ടി നെരപ്പാക്കി വെച്ചിട്ടുണ്ട് ന്യൂസ് പേപ്പറി തന്നെ ഒരുപാട് കാണ് ണ്ട്, ങ്ങനെ കാട് വെട്ടി തൾച്ചിട്ടും കാട്ടുതീയ്യ് ഏഹ്‌ കാട്ട്തീ പടർന്നിട്ടൊരുപാട് കാടൊക്കെ വെട്ടി പോവാ ണ്ടെങ്കില ഒരുപാട്ൾക്ക് ഇതാക്കി ഗഖണനങ്ങളെ അണക്കെട്ടുകൾടെ നിർമ്മാണം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾണ്ട്
അ
അയ്നെ കുറിച്ചൊക്കെന്താ പറയാൻ ള്ളത്
എങ്ങനെഒന്നൂടി പറയൊ അണക്കട്ടും
അണക്കെട്ടുകളുടെ നിർമ്മാണവും ഖനനങ്ങളൊക്കെ നടക്കണ കാർണേ മറ്റേ മനുഷ്യന്മാർക്ക് സമ്പത്താൺല്ലോ കൂടുതൽ വേണ്ടേ പ്പതിനെക്ക അതിനും മരം മുറിക്ക്ണ് തമ്മിലുള്ള ബന്ധവ് ല്ലേ. അത് കാർണാ ണ് മരം മുറിക്കിണെ
അണക്കെട്ട് വെക്കാൻള്ള കാരണം
അണക്കെട്ട് പറയുമ്പോ ഡാമ്
ഡാമിന് വേണ്ടിയി്ട്ടാ മരം മുറിക്ക്ണത് ന്നൊ
ഡാമ് മറ്റേ പൊഴകളൊക്കെ വെള്ളം കെട്ടി നിർത്തില്ലേ
ആഹ്‌
അതിനൊക്കെ വേണ്ടിട്ട് ഒരുപാട് മരം മുറിക്കാറില്ലേ
അയ്ന് വേണ്ടി മരം മുറിക്കു അത്
സ്ഥലംങ്ങനെ വികസിപ്പിച്ച വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണക്കെട്ടിന്
ആഹ്‌ ആഹ്‌ ഓക്കെ ഓക്കെ
ആതാണ് ഉദ്ദേശ് ച്ചെ
ആ അതും പ്രശ്നാണ്. പ്പ ഈ അണക്കെട്ടുകള്ണ്ടാക്ക്ണത് ഞമക്ക് ഒരു അണക്കട്ട് വെൽ വള്ളപ്പൊക്ക അങ്ങനെ പെട് ട്ടൊന്ന് വര്ണ്ടന്ന്ള്ള നൽക്കും പിന്നെ കര്ണ്ട് സ്വരൂപിക്കാനും അങ്ങൻത്താവിശ്യങ്ങൾക്ക് വേണ്ടിയല്ലേ
പിന്നീ മരങ്ങൾടെ വേരാണ് ഈ മണ്ണൊലിച്ചില്തടയാൻ വേണ്ടിട്ട് മണ്ണ് പിടിച്ച് വാ
ആഹ്‌ ഇപ്പൊ കൊറേആയിട്ടിപ്പൊ അമേരിക്കയിലെന്നെപ്പൊരു വാത്ത പൊ ഒരു പ്രശ്നണ്ടായല്ലൊ
ഉം മൊത്തം കാട്ടുത്തീഒക്കെ പടർന്ന്ന്നേട്ട്
ഭൂകമ്പണ്ടായല്ലൊപ്പൊ രണ്ട് മൂന്നീസം മുമ്പ്. ഏഹ്‌ നോർത്ത് നോർത്തെ അമേരിച്ച ബക്ക അപ്പോ ഇങ്ങനെയല്ല തോരുൾപൊട്ടല് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്ന് ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് കിട്ടണ നമുക്ക് മനുഷ്യമാർക്ക് തന്നാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല അത് മനസിലാക്കുന്നില്ല
ആഹ് ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മരൊക്കെ വെട്ടി നശിപ്പിക്കണ്ടല്ലോ
ഉം സർക്കാരിടെ പദ്ധതികൾ തന്നെ എന്ത് ചെയുണ്ട് കൊറെ ഇപ്പ വയനാട്ടില് പ്രൊജക്റ്റന് വേണ്ടീട്ട് കോറേ ആളുകൾ വിടും കുറെ മരങ്ങൾ വെട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായല്
പക്ഷെതും കൊണ്ട് ഉപകാരം ഉണ്ടേ പിന്നെ ഉപദ്രവം കൊണ്ട് പറഞ്ഞപോലയ് അതിന് അതുകൊണ്ടല്ലേക്ക
അയിഞമ്മളിങ്ങനെ ഓപ്പോസ് ചെയ്യാൻ നോക്കുമ്പോ ഓല് പറയു ഓ അതൊന്നും ചെയ്യാതെപ്പോ വികസനം കൊണ്ടുവരാൻ പറ്റൂലല്ലോ എന്നുള്ളത് അത് ചർച്ചയാണ്
അങ്ങനെയ ഉണ്ട്
പിന്നൊ പരമാവധി വെച്ച് കൊറെ വെട്ടുണ്ടെങ്കലും പരമാവധി വെ വെചുടിപ്പിക്കാൻ വേണ്ടി നോക്ക്
ഒരു മരം മുറിച്ച ഒരു തൈ നടണം അങ്ങനെ ഒരു നിയമം വേണം ശരിക്ക
ഉം
പിന്നെ ഇപ്പൊ ഡൽഹിയില് മറ്റേ ഡൽഹിയില് ഇതേപോലെ
മാരൊക്കെ വെട്ടി നശിപ്പിച്ചിട്ടല്ലേ അവിടെ ഒരുപാട് എയർ ഫിൽട്ടർ ഒക്കെ വേണ്ടി വരണ
ആഹ്
വാങ്ങി രണ്ടു ദിവസം കഴിയുമ്പോത്തനായാും എയർ ഫിൽട്ടർ ക്ലീൻ ആക്കാറായി അത്രയും ചെളി വന്നു നിഞ്ഞു ആയില്
നോർത്ത് ഇന്ത്യൻ ഭാഗത്തക്ക് മരങ്ങൾ കുറവ അപ്പൊ എന്റെ ഒരു ഇ കൂട്ടുകാര ഞാാനവി ബംബയി പോയി എനക്ക് ഒരു വർക്കിന് വേണ്ടി സ്റ്റഡി വർക്ക ഉണ്ട് അതിന് വേി ബോംബെയിൽ പോയപ്പോൾ ഫുള്ളള് തെരുവൊക്കെ അവിടുത്തെ പോല അവിടുടെ സ്മെല്ലൊന്നും ഒന്നിനും പറ്റില്ല അത് ഡ്രെനേജിന്റെ സ്മെല്ലും എന്താ പറയാ ഫുള്ള് ചേരി പ്രദേശങ്ങളും ഒരു വൃത്തിയില്ലായ്മയും ഫള് അങ്ങനെ ഇങ്ങനൊക്കൊയി ഇപ്പൊ മരങ്ങൾ ഉണ്ടെങ്കിലും മരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിട്ടൊക്കെ വേണ്ടി പ്ലാസ്റ്റക് ഇടാതിരിക്കുക വേസ്റ്റക ആക്കുകവർക്ക് അങ്ങനെയൊക്കെ പരമാവധി നോക്കും മരങ്ങഉകൊടുത്ത് ജീവിക്കുമ്പോ തന്നെ എന്ത് ഇ പ്രത്യേക തണുപ്പും പ്രത്യേക വായും അതിന്റെ സുഖം കിട്ടും അത്ല്ലാത്തോടത്ത് പോകുമ്പോ അതിന്റെ ഒരു ഇത് ഫീലിംഗ നമുക്ക് മനസ്സിലാവും
ഉം പിന്നെ അവിടെ ഇപ്പോ താജ്മഹൽ എന്ന അതിന്റെ കളർ ഫുള്ള് മാർബിളിന്റെ വെള്ള കളറായിരുന്നു അപ്പൊ അതിന്റെ കളറൊക്കെ മാറി ചാരം നടടുത്തക്ക ഇങ്ങനെ കൊറച്ചത് കുറച്ച അതി്ന്റെ കളറൊക്കെ ഇങ്ങനെ മാറി വരുണ്ട് പഴയ ഭംഗിയൊന്നുംപ്പ ഇല്ല പൊല്യൂഷൻ കരണം പിന്നെ വേറെ പ്രശ്ന ഫാടീനൊക്കെ ക്ലീൻ ചെയ്യണെങ്കിലും വണം പിന്നെഓറവ് കാരണം മന്മാർക്കും സധിക്കാനൊക്കെ പോ
മണ്ണൊലിപ്പും ഉണ്ടാവും ഈ മരങ്ങളല്ലേ മണ്ണിനെ പിടിച്ചു നിറ് തനത്
ഞങ്ങള അപ്പറത്തന്നെ ഒരു ഫാക്ടറി ഉണ്ട്
ആഹ
സെൻട്രൽ ഗവൺമെന്റ് ഫാക്ടറിയാണോന്ന് ചോദിച്ച് അതൊന്ന് മറ്റേത് ആവശ്യമില്ലാത്ത വെള്ളങ്ങളൊക്കെ നാട്ടുകാർക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഫാക്ടറിത്തെ വെ വെള്ളം അഴുക്ക്‌ ചാലി കൂടി ഇങ്ങനെ വരും. എടക്ക അത് നിറഞ്ഞു കഴിഞ്ഞാല് നമ്മടെ മുറ്റത്ത് വരും ഞാൻ ഹോസ്റ്റലിലാ ഹോസ്റ്റലിന്റെ മുറ്റത്ത് നമ്മൾക്ക് വള്ളം ഇങ്ങനെ ആവും
ആഹ്
അവര് ചെയ്യുന്നേ അവര് പൈസക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യാനാ അവരടുത്ത് ഒരു പാവപ്പെട്ട ആൾക്കാരാ ജീവിക്കു അവർക്ക് മാസം മാസം ചെറിയ ഫണ്ട് കൊടുത്ത് അവർക്ക് പ്രശ്ന ഇല്ലന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അവിടെ ജീവിക്കുന്ന ആൾക്കാർ ഫണ്ട് കൊടുത്ത അവരെ കയ്യിലാക്കും
ആഹ്
അവര് പാവപ്പെട്ടവരയോണ്ടി ചെറിയ ഫണ്ട് കിട്ടി കഴിഞ്ഞാ എന്ത് ചെയ്യും സ്വീകരിച്ചു. അതില് നിക്കും എന്ന് പറയുംഫാക്ടറി വലിയൊരു വിഷയാണ് പിന്നെ പറഞ്ഞാൽഇതിന്റെയൊക്കെ ഫിനിഷ് നമ്മള് യൂസ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതാണ് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റൂല പക്ഷേ എന്നാലും എല്ലാത്തിനുംഒരു ലിമിറ്റ് കൊണ്ടുവരാന്നുള്ള
നട്ടാലും കിളിച്ചാലും കുറച്ച് നാറണന്നല്ലേ ഉള്ളു
ഉം
പിന്നെ ഈ കോറിയില്ലേ ഇങ്ങനെ മല പാറയൊക്കെ പൊട്ടിച്ചിട്ട് കല്ലും മെറ്റലൊക്കെ ഉണ്ടാക്കണ കോറി അതൊന്ന് വെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ വരണ്ടിയിപ്പോ ഒരുപാട് സമരമൊക്കെ ഉണ്ട് കൊറെ ചെല കോറികള് നിർത്തലാക്കാനൊക്കെ ആൾക്കാര്
ആ ഹ്
നോക്കുമ്പോളെ തലകറങ്ങും പറയന്നു ണ്ടായിരുന്നു അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ
ച്ചി ക്ലിയറായില്ല
ഓസോൺ പാളി ഇല്ലേ ഭൂമിന്റെ മുകളിലുള്ളേ
ആഹ്
അതില് മറ്റേ തകരാറായി കൃത്രിമമായ ഓസോൺ പാളി ഉണ്ടാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സയന്റിസ്റ്റ് സയൻ്റിസ്റ്റൽ അതിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ
ഇല്ലില്ല അയൊന്നും കേട്ടില്ല
നാസയിലെ സയന്റിസ്റ്റ് അങ്ങനെ എന്തൊക്കെയോ കണ്ട് പിടിച്ചിട്ടു ണ്ടായിരുന്നുന്ന്
ആഹ്
പിന്നെ എന്താ അവിടിപ്പോ എന്താ പരിപാടി
അയനോ
ആ ഹ്
ഏ
ഏ നിക്ക് എന്താ പരിപാടിയിന്ന് ഇപ്പം എന്തെക്കെയാ
ആഹ്
ആഹ് ഞാനിവിടെ
ഈവനിങ്ങല്ലേ എപ്പോഴും വെറുതെരിക്കണ് ഈവനിംഗ് ഇവിടെ വെറുതെ ഇരിക്കണ്.
മഴയുണ്ടോ അവിടെ
ഇല്ലില്ല ഇവിടെ വെയിലാ നിങ്ങടെ അവിടെ മഴയുണ്ടോ?
ഇവിടിപ്പോ മഴ പെയ്തൊന്നു തോർന്നിട്ടേ ഉള്ളൂ ചാറിയിട്ടേ ഉള്ളൂ മഴ
ഇവിടെ ഞാനിപ്പോ സിറ്റിയിലാണ് തിരുവനന്തപുരം സിറ്റിയിലാണ് താമസിക്കുന്നത്. ഇവിടെ രണ്ട് മഴേ കയിഞ്ഞു പിന്നെ എന്തായി റോഡ് ഫുള്ള് വള്ളം കയറി റോഡ് കൂടി വണ്ടികൾക്ക പോകാൻ പറ്റുല്ല ഡ്രെയിനേജ് ഫുുള്ള് ആവും റേഞ്ച് ഫുള്ള് ആയേ ചെയ്യണ് വള്ളൊക്കെ റോട്ടക്ക് എറങ്ങി ആകെ പ്രശ്നാവും
അവിടെ എറങ്ങണോന്ന് പറഞ്ഞു
ഏ ക്ലിയർ ഇല്ല
റോഡ് പണി അയ കാരണം ഇപ്പ റോഡില് മൊത്തം വെള്ളം കയറി
ആഹ് ഇതങ്ങനെ അല്ല ഇത് പണി കഴിഞ്ഞണ് പക്ഷെ എന്നാലും ഡ്രൈനേജ് ഫുള്ള് ആയിട്ട് എന്ത് ചെയ്യും ഫുള്ള് ഡ്രെയിനേജസ് അല്ലേ ഇവിടെ അതു കൊണ്ട് ഡ്രെയിനേജ് ഫുള്ളായിട്ട് വെള്ളം ഫുള്ള് റോട്ടക്ക ഇറങ്ങും പിന്നെ അല്ലെ ഇന്റർലോക്കും ഒക്കെ ഫുള്ളിന്റെ ഉളില് സിറ്റില ആണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട്
ആഹ്
ആ രണ്ട് മഴ ആയി കഴിഞ്ഞാ പിന്നെ ഇറങ്ങാൻ പറ്റാത്ത ആവിശ്യാം
അ പിന്നെ മണക്കൂലന്ന്
ഉം പിന്നെ ഡ്രൈനേജ് ത ഒള്ളല്ലേ തളിവെള്ള എക്കെ എന്റെ ചെല സമയത്ത് വരാ ചില സമയത്ത് നല്ല വെള്ള ആയിരിക്കും
ഉ നിങ്ങക്ക് ഒക്കെ എടുതുടെ
ആഹ് ഒപ്രട്ടു